കേക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം ഉം
ആഹ് പിന്നെ ഇന്ന് പയറ് പറിക്കാൻ പോയോ?
പയർ പറിക്കാൻ പോയി പയർ പറിച്ചു നല്ല രസമായിരുന്നു.
ആയെന്തുവാ?
അവിടെ പാനേ ഇന്ന് വെള്ളൊന്നുംല്ല വൈയലില്ലേ നല്ല രസായിരുന്നു.
അവിടെ അങ്ങോട്ട് കിഴക്കോട്ട് പയറി ഇട്ടിട്ടുണ്ട് ആൾക്കാര്.
കിഴക്കൊട്ടല്ല താഴോട്ട് ആഹ് താഴോട്ട് താഴോട്ടുള്ള വയൽ
കിഴക്കോട്ടോ പടിഞാറോട്ടോ ആഹ് വലത്തോട്ട്
ആഹ് കണ്ടായിരുന്നു കണ്ടായിരുന്നു ആഹ് കണ്ടായിരുന്നു കണ്ടായിരുന്നു
ഈ ആഹ് വയലങ്ങ് എന്റ്ചെയ്‌തടുതൊട്ട് അങ്ങോട്ട് നേരെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് നമ്മൾ നടന്ന വരുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇടാത്ത ബാക്കി അങ്ങോട്ടേ ഇട്ടിട്ടുണ്ട്
ആഹ് അത് ശരി അവിടെ പക്ഷെ പയർ അത്ര പിടുത്തല്ലെന്ന് പറയുന്നു.
എന്ത
അറിഞ്ഞു കൂടാ അതല്ല രവീന്ദ്ര രവീന്ദ്രൻ പിള്ളയല്ലയോ ചെറുറിക അങ്ങേര് പറഞ്ഞത് അവർക്കൊന്നും പയർ അത്രയും നല്ലതല്ലെന്ന്.
വെള്ളം കയറുവോ?
വെള്ളം കയറിയണെന്ന് അറിയത്തില്ല പയറത്രയും ഉം നല്ല പയർ കിട്ടുന്നില്ലെന്ന അവർ പറയുന്നു നമ്മുക്ക് മാത്രമേ ഉള്ളൂന്ന് നല്ല പയറ്
പക്ഷെ നമ്മുടെ പയർ നല്ലതണോ?
ഉം നമ്മുടെപ്പോയറ നല്ല
വലിയ വലിപ്പം വെച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല
ആഹ്
ഇനി ഇനി വെയില് വരുവോ ഇതൊ ബാക്കിനി ഓണങ്ങോ
വെയില് വന്നാ മാത്രള്ളൂ നമുക്കതിനെ നല്ലായിട്ട് കിട്ടത്തുള്ളൂ ഇല്ലേ കിട്ടത്തില്ല
അല്ല ഇനി പച്ചയിട്ട് നിക്കുന്ന പയറിനെ എന്തേയ്യും
ആഹ് പച്ചായിട്ടിരിക്കുന്ന പയറ് മഴ പെയ്യുവാണെങ്കിൽ നമുക്കത് കിട്ടത്തില്ല.
അളിഞ്ഞവോ
അളിഞ്ഞ് പോവും പ പഠിത്തയാണെ ആഹ് അയിന് വേര് വന്നാലെ പൊട്ടത്തള്ളൂ വേര് വരണം
അല്ലെങ്കി പിന്നെ പച്ചന്നെ പറിച്ചുടായോ
പച്ചതന്നങ്ങനാ
കൊറച് തോരം വെച്ചൂടെ
അത് ആഹ് പറിക്കാ നോക്കട്ടെ മാക്സിമം കിട്ടുന്ന എടുക്കാണ് വിചാരിച്ചിരികയാ. അതെ പിന്നെ മൊത്തത്തിൽ പിടതോണ്ടെങ്കിൽ പോരുല്ലയോ
ആഹ് പയി പയർ എന്തോ ചെയ്യും
പയറ് നമുക്ക് തോരം വെക്കാം പുഴുങ്ങി തിന്നാം.
പാത്രം കഴവാതിരുന്നൂടെ
ആഹ് എന്താ വേണാലും ചെയ്യാം
വിക്കുവോ?
വിക്കാം വിക്കാം പക്ഷെ വിക്കണങ്കിൽ നല്ലോണം വെയില് വേണം പയറ് നല്ലോണം ഉണങ്ങണം
ഇത് ഉണങ്ങി അങ്ങ് ചൊമന്ന നിറാവോ
ചുമന്ന നിറാവും ചുമന്നറാവുന്നഞ്ഞാൽ വില ടിമാൻ്
പക്ഷെ നമ്മളി കടയിന്ന്ടിക്കുന്ന ചൊമന്ന പയറിന് ഭയങ്കര വലിപ്പല്ലയോ
ആന്ന് ആഹ് പയർ തന്നാ ഈ വരി ഇട്ടേക്കുന്നത്
പക്ഷെ ഇതിന് ഇത് ഭയങ്കര ചെറുതാണല്ലോ
അത് ഇത് ഉണങ്ങി വരുമ്പോം നല്ലയിരിക്കും
അ ഞാൻ ചോദിച്ചത് ഇത് പ കു അന്റെ പയറിന് വലിപ്പം ഇല്ലല്ലോന്ന് നീളം
അതെനിക്കറിഞ്ഞൂടാ
നമ്മള് കടയിന്ന് മേടിക്കുന്ന പയറിനൊക്കെ പയ ഭയങ്കര നീളം അല്ലിയോ
ആഹ്
അത് വേറെ പയറാണോ
അതിച്ചിരി നല്ല പയറായിരിക്കും.
മറ്റേ ഇല്ലെ വൻ പയർന്ന് പറയത്തില്ലയോ
ഉം ഉം ഉം വലത് വൻപയറ് തന്നെയാ ഇത്
ഈ പയർ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്യും
ഇനിയൊന്നുംല്ല ഇനി അത് അടുത്ത ഇനി നെല്ലിടാനായിട്ട് പൂട്ടും
ഈ ആ ഈ പയറിന്റെ ആ കുറ്റിയൊക്കെയോ
അത് മണ്ണിനടി പോവും
ഒന്നും ചെയ്യത്തില്ലയോ
ഉം ഉം അത് വയ്യ അത് പാടത്തെ നെല്ലിടുന്നതിന് ഗുണം കിട്ടും
അല്ല ഇങ്ങനെ പിഴുത് കത്തിക്കയോ അല്ലെങ്കിൽ വാരിക്കളയോ അങ്ങനെ വല്ലോം ചെയ്യോ
ഇല്ലല്ല അതിനാത്ത് വേരിനാത്ത് ഏതാണ്ട് ഉണ്ടല്ലോ എന്തോ നൈട്രിജനോ
ആഹ് റൈസോബിയ ഉണ്ട് നൈട്രജൻ ഫിക്സെയ്യും
ആഹ് അത് നല്ലതാ നെൽകൃഷിക്ക് നല്ലതാ
അപ്പൊ അത് അങ്ങനെ തന്നെ നിർത്തിക്കത്തേ ഉള്ളോ
ആഹ് അത്രേ ഉള്ളു
ഈ അവരെന്ത ഇങ്ങനെ വരമ്പൊന്നും വെക്കാത്തെ
അതെനിക്കറിഞ്ഞൂട
ഇപ്പൊ നമ്മളി നടന്നു പോന്നത് ഒരു വയലല്ലേ
ആ അല്ല നമ്മള അതിർത്തി കൂടെ നടക്കുന്ന ഓരോത്തരുടെ അതിർത്തിക്കാത്തൂടാ
അവിടൊന്നും ഒന്നും ചെയ്യത്തില്ലല്ലോ ഇതുവരെ കൃഷിയൊന്നും
അത് ഓരോരുത്തരുടെ ഓരോ ഓരോരുത്തർക്ക് താല്പര്യം ഇല്ല പൈസ ഒരുപാടുള്ളവരൊന്നും ചെയ്യത്തില്ല പൈസ ഇല്ലാത്തവര്
അല്ല അവിടെ നെല്ല് ഇടുവോ
ആ ഇപ്രാവശ്യം
ഞാൻ പക്ഷേ ഒരുവട്ടം കണ്ടിട്ടുണ്ട് നമ്മളീ നടന്നു പോയ വഴിയൊക്കെ അപ്പുറവും ഇപ്പുറവും നെല്ല് ഇട്ടേക്കുന്നേ
ആ അത് കഴിഞ്ഞ ഈ കഴിഞ്ഞ പ്രാവശ്യം നെല്ല് ഇട്ടില്ല അവര്
ഈ നമ്മള് വരുന്നാഴിയ ഉള്ള ആ വീട്ടിലെ അവരുടെ ആന്നോ ആ വയല് മൊത്തം
അവരുടെയൊന്നും അല്ലത് അവർക്ക് ആകെ ഇച്ചിരിയെങ്ങാണ്ടെ ഉള്ളു ബാക്കി ഒക്കെ ഓരോ ആ ആൾക്കാരുടെയാ
ഈ നമ്മുടെ അയ്യം കഴിഞ്ഞിട്ട് ഉള്ള ഒരു റബറും തോട്ടം കണ്ടില്ലയോ
ഉം
അത് ഏത് സൈഡായിട്ട് വരും
അത് വള്ളതുണ്ടിലെ അമ്പലത്തിന്റെക്കെ ഭാഗവാ
അതിലേക്കൂടെ പോയാ അത് റോഡുവായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളയാന്നോ
ആഹ് അതിലെ എങ്ങാണ്ട് കേറി കഴിഞ്ഞാ നേരെ ആയിര പുഴേ ചെല്ലാം വയ്രക്കുഴി അമ്പലത്തിന്റെ അടുത്ത്ന്ന് പടിഞ്ഞാറോട്ടൊരു വഴി കെടപ്പുണ്ട് വലത്തോട്ട്
ആഹ് ആഹ് അയ്രിക്കുഴിന്ന് പറയുന്നത് മറ്റേ എസംപുരം ആണോ
എസംമ്പുരം ആയിരക്കുഴി അമ്പലൊക്കെ
നമ്മുടെ ഈ ക്ലീൻ ഡിസ്പെൻസറി
ആഹ് എന്തുവാ ആഹ് ഡിസ്പൻസറി എന്നാണോ അതെന്തുവാ പറഞ്ഞേ ആശൂത്രി ഇംഗ്ലീഷ് മരുന്ന് കിട്ട്ന്ന
ഗവൺമെന്റ് ആശുപത്രി ഡിസ്പെൻസറി ഗവൺമെന്റ് ഡിസ്പെൻസറി ഹെൽത്ത് സെന്റർ ആഹ്
ണ്ട് അതിൻ്റെ താഴൊട്ട് ഇതി പോകുന്ന റോഡുണ്ട് എനിക്ക് തോന്നന്ന് ആ റോഡ് ഇവിടെ വരെ വന്ന് എത്തുവന്ന്
നമ്മടെ വയലിലെടുത്തോ
ആഹ് വയലിന്റെ മേലത്തെക്കരെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് വള്ളാതെ അമ്പലമൊ
ഉം നമ്മളെ പണ്ട് പോയൊരു തോടില്യോ അതവിടാ
ഉം അത് ഇച്ചിരിടെ അപ്പറത്ത്
വലത്തോട്ട് വേണോ എടത്തോട്ട് വേണോ
ആഹ് അത് വലത്തോട്ട്
അത് വലത്തോട്ടോയ പയറൊക്കെ നട്ടേക്കുന്നടുത്തോട്ട്
പയറ് നടന്നതല്ലടി ഇപ്പറത്തെ സൈഡിലോട്ടാ പോണ്ടെ
ആഹ് അത് അവിടെ ഇപ്പ വെള്ളവില്ലയോ
അടുപ്പ തോടെല്ലം വേതാണ്ടൊക്കെ ചെയ്ത് വെച്ചേക്കവാ
അവിടായാല് സച്ചു സച്ചും പിച്ചും ഒക്കെ ന നീന്തൽ പടിക്കാ പോണ്ന്ന് പറഞ്ഞു
അവൻ പോയൊ
അവര് നീന്തല് പഠിക്കുന്നുണ്ടല്ലോ എന്നും പോന്നുണ്ടല്ലോ
അവിടാന്നോ പോന്നേ
ആഹ് അവിടെങ്ങാണ്ടാ പോന്നേ അവിടെ ഒരു പാലൊക്കെയുണ്ട് പാലത്തിൻ്റെ എടുത്ത്
നല്ല വെള്ളവാന്നോ
അതിനെപ്പറ്റി എനിക്കർഞ്ഞൂട
പഷെ നിക്കും പോണെന്നുണ്ടായിര്ന്നു
മ്
മറ്റേ പ്രിയ് ഇന്നാള് നന്തു പട്ടാള ഇല്ലേ
ആഹ് ഹ് ഹ് ആഹ്
അയാള് രണ്ട് പിള്ളാരേം കൊണ്ട് വെള്ളത്തി കെടക്കുന്നുണ്ട് ആറ്റിന്റെ ആറ്റില് എനിക്കോന്നു പ നീന്തലട്പ്പിക്കായിരുന്നു തോന്നു
ആഹ് എലിഞ്ഞു എലിഞ്ഞു
കൊച്ചു പിള്ളാര് കുഞ്ഞു പിള്ളാര്
ഉം ഉം ഉം ഉം
ന്തുവാന്ന് എവിടാന്നെനിക്ക് മനസ്സിലായില്ല പഷെ കണ്ടിട്ട് ആദിഷാങ്കൽ അമ്പൽത്തിന്റെ ആറുണ്ടല്ലോ
ആഹ് അവിടയിനി അവിടായിനില്ലായിടത്തും ആഴുള്ള സ്ഥലല്ലേ
ആഹ് പഷെ പാറയൊക്കെ ഉണ്ടായ്രുന്നു
ആഹ് ആഹ് ഹാ
പക്ഷേ ഏഹ് അവിടെ കൊച്ചുങ്ങളേം കൊണ്ടറങ്ങാൻ പറ്റോന്നെനിക്കർഞ്ഞൂട
പാറേക്കുള്ള സ്ഥലാണേ അത് മാത്രേള്ളൂ വേറെ വിടെയും പാറള്ള സ്ഥലം ഇല്ല കടവ്
ആഹ് പഷെ വിഷ്രാജിന്റെ വീടിന്റെ താഴെ കടവുണ്ട്
അവിടെത്പോലത്തെ പാറ്യോക്കെണ്ടോ
ആഹ് പാറാ ഉണ്ടോന്നെ നിക്കറ്ഞ്ഞൂട പഷെ ഇത്രേം വീതിയൊന്നുല്ല
ആഹ് ശരി
ഇവര് പുതിയ വീട് വെച്ചവിടാന്നെനിക്കർഞ്ഞൂട
അയ്യോന്ന മ്മാര് വിളിച്ചപ്പോന്ന് ചോയ്ക്കണോന്ന് വിയാര്ച് അവരൊ പാലിയേറ്റിവ് വന്നതാ
ശരിയാ
മർമം ഉം
വല്യോരു വീട്ന്ന് വെച്ചാ ആ പട്ടാളക്കാരൻ വല്യോരു വീട്ന്ന് വെച്ചാലേ മി റ്റവും സറൗണ്ടിങ്സ് ഉണ്ട് ചുറ്റു ഉണ്ട് നല്ല വസ്തുണ്ട്
ഉം
മിറ്റത്തൊന്നും ചെയ്ത്ട്ടില്ല ഇന്റർലോക്കൊന്നുട്ട്ട്ടില്ല പഷെ ഭയങ്ക നല്ല മിറ്റവൊക്കെള്ള സ്ഥലം അപ്പം നല്ലൊരു പ്ലോട്ടാ മേടിച്ചെന്ന് തോൻന്ന്
ഓ അത് ശെരി ഉം ഉം ഉം
മൺ ചൊമന്ന മണ്ണാ കെടക്ക്ന്നെ ഇയ്ന്നെട്ത്തിട്ട മണ്ണാന്ന് തോൻന്ന്
ആഹ് എട്ത്തിട്ട മണ്ണാരിക്കും
എന്ത്വന്നോ പഷെ അത് നല്ല വല്യൊര് വീടാ വെച്ചേക്ക്ന്നെ നല്ല രസവൊള്ള ന്ന് വെച്ചാ പ്പഴ്‌ത്തെ കണ്ടംമ്പറി മോഡല്ലൊര് വീട്
ആഹ് ആഹ് ആഹ് ആഹ്
പ്രിയ് പ്രിയങ്ക ആന്റ് നന്ദുരാജ്ന്നെഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടെനിക്ക് മനസ്സിലായെ അവറെ വീടാന്ന്
ഓഹ്
ചേച്ചി രണ്ടൂന്നോസോണ്ട് ഇടുന്നുണ്ടായിരുന്നു സ്റ്റാറ്റസ് ആഹ് ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല പേര് കണ്ടപ്പഴാ ഞാൻ നോക്യെ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ശെരിയെന്നാ
ശെരിയെന്നാ